ഹലോ ആഹ കേൾക്കുന്നുണ്ട് ഹലോ
ഹലോ ഹലോ കേക്കാ
ആഹ് എന്തൊക്കെയണ്ട് വിശേഷം
വിശേഷം ഒന്നുംല്ല മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു
ആഹ് ഇവടി അങ്ങനെ തന്നെ ഇവിടെ ഒന്ന് വെ വ മഴ പ്തിട്ടില്ല ഇതിൽ അലക്കിയതെ ഒണങ്ങി
ഓ ഇവിടെ മഴയാണ് ഇവിടെ ഇപ്പോ നല്ലൊരു മഴ കഞ്ഞഞ് നിൽക്കണം
അഹ് ശരിയാ
ഓ
നല്ല മഴണല്ലേ മഴആയ പുറത്ത് ഒന്നും പോവാൻ പ കഴയില്ല പറ്റില്ല ഉം ജോലിക്ക് പോകാനക്കെ ബുദ്ധിമുട്ടായിരിക്കും
എന്താ
എവിടെയും ജോലി വർക്ക് ചെയ്യ്ണ്ടോ
വർക്ക് ചെയ്യല്ല പഠിക്കണ്
ആഹ് ഉച്ചക്ക്‌ എന്തായിരുന്നു ഫുഡ്
ഉച്ചക്ക് ഇടെ ചോറ് പരിപ്പ് ചാറ് അച്ചാറ്
ആ
പപ്പടം
ആഹ് ആ വൈകുന്നേരം സ്പെഷ്യൽ എന്ത് ങ്കിലുംണ്ടോ ഇവിടെ ഉം മമ്പ മുതിരക്കറി മമ്പയ ഖപ്പേരി പിന്നെ മുരിങ്ങ തേങ്ങ അരച്ചാട്ട നമ്മള് മുരിങ്ങ വട ഉല ലെ ഉലത്തിയത് എന്നാ പറയാറ്
ഓ ഓക്കെ
പിന്നെ മുരിങ്ങ ഉല് തിപിന്നെ മുരിങ്ങ ഉലത്തിയത് പിന്നെ മം തൈര്
ഓ ഓ വർക്കയാണോ
ഏഹ്
വർക്കയ്യാണോ
വർക്കയല്ല
ക്ക്യണ്
എന്നത് ഹൗസ് വൈഫാണ്
ഓ
ഉം മക്കള്ണ്ട് മൂന്നാള് പസ് സ്കൂളും കാര്യങ്ങളൊക്കെ ഇന്ന്പൊരു ഒരു ഒഴവാണ് മക്കക്കും
ഓ മഴയ കാരണം
ആ
ഇം
മക്കൾക്ക് മഴ ആവുമ്പോ പുൊറത്തൊന്നും പോന്തല് പുറത്തൊന്നും എറങ്ങാൻ കഴിഞ്ഞ ഇന്ന ഇപ്പോ കൊഴപ്പൊന്നുല്ല ഇന്ന്മഴ അല്ല വെയിലയതോണ്ട് പിന്നെ ഈ മക്കളെ ഉം പൊറ്ത്ത്ക്ക് വിട്ടാല് ചളി ഇതു ആയിട്ട് അങ്ങനെ വെള്ളം ഉം
അങ്ങനൊയിരിക്കും പിന്നെ മക്കൾക്ക് വല്ല തെയ്നു മഴ മഴക്ക് വല്ല തൊ പോവുലല്ലോ
ഉം ഏതാണ് കാലാവസ്ഥ ഇഷ്ടം മഴയൊക്കെ തന്നെണോ ഇഷ്ടം
മഴത്ര ഇഷ്ടല്ല കാര്യയിട്ട് ഇത് ഒണങ്ങാന് ഓണങ്ങാനും പിന്നെ സ്കൂൾക്ക് മക്കൾക്ക് പോവാനൊക്കെ എല്ലാർക്കും ഇതാണല്ലോ
അതാ
മക്കൾക്ക് എണീക്കാനൊക്കെ മടിയാ
ഓഹ്
പിന്നെ മഴല്ലാഞ്ഞാൽ പറ്റില്ലല്ലോ വെള്ളം ഉണ്ടാവലല്ലോ നമ്മക്ക്
ഉം ഉം കാലവാസ്ഥ മാറി വരുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ ചൂടാകുമ്പോ ഒട്ടും സഹിക്കാൻ പറ്റില്ല അതിലും ബേദം മഴയാന്നാണ് എന്റെ അഭിപ്രായം
ആഹ് മഴ ആഹ് മായല്ലേ നമ്മുകിവടെഈ മീൻ ദേ പിന്നെ ത് അലക്കിയത് തുണങ്ങാൻ സ്കൂൾ തൊക്കെ ആയിട്ട് മക്കൾതൊന്ന് ഉണങ്ങിട്ടാനൊക്കെ പാടാണ്
ഓഹ് ഓക്കേ ഓക്കെ ഉം പിന്നെ വേറേന്താണ്
വേറെന്താ രാത്രികക്കുള്ള ഫുടൊക്കായോ
ഓഹ് ഫുഡ് ആഹ് ആവന്ന് ഇവിടെ ഹോസ്റ്റല ആണ് അപ്പ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവയാണ് അപ്പോ ഫുഡൊക്കെ ആഹ് കറക്റ്റ്ന് കിട്ടും ഒന്നും അറിയണ്ടാ
ആഹ് ആഹ് ആഹ് ശരി ഹോട്ടൽത്തെ ഭക്ഷണം കഴിക്ക ആഹ് കൊഴപ്പില്ല ഇപ്പ നമ്മളെ പണി നമ്മളെന്നെ ഇട്ക്കണ്ടേ
ഇഹ്‌ എല്ലാ ഫുഡും ഉണ്ടാക്കുവോ
ആഹ് എല്ലാ ഫുടും ഉണ്ടാക്കും ബിരിയാണി മന്തി എല്ലാം വെക്കും
ഓഹ്
അത് ഇങ്ങക്ക് ഇഷ്ട്ടാണോ വെക്ക്ണതൊക്കെ
ഓഹ് ഇഷ്ട്ടാണ് മന്തി എങ്ങനെ വീട്ടിൽ വെക്ക വേക്കാറില്ല അതിന് ഉള്ള ഇതറിഞ്ഞു ടല്ല ഐറ്റംസ് ഐറ്റംസ് ഇത്തിരി വേണ്ടതൊന്നും എങ്കിലും ഞാൻ വെക്കാറില്ല
ആഹ് അത ഞമ്മൾ പഠിച്ചാ ങ്ങ് പഠിക്കോ ബിരിയാണിടെ അത്രൊന്നും പണി ഇല്ലല്ലേ മന്തിക്ക് അത്ര ആഹ് സാധനങ്ങളും വേണ്ട മന്തി യാവുമ്പോ കുറച്ച് സാധനം മതി പണികളും ബ പ പണികളും കുറഞ്ഞു കിട്ടും
ഓഹ് കുട്ടികൾക്ക് വെക്കുന്ന ഭക്ഷണാ
ആഹ് മക്കൾക്ക് മന്തിയാണ് ഏറ്റവും ഇഷ്ട്ടം
ഉം
മക്കൾക്ക് പൊതുവിൽ മന്തിയാണ് ഇഷ്ടം
ആഹ് ഓക്കെ പിന്നെന്താ
പിന്നെ എന്താ ങ്ങനെ പോകുന്നു പിന്നെ ജോലി ഈ ജോലി ചെയ്ണ്ടോ ജോലിനീ പഠിക്കാണല്ലല്ലേ
പഠിക്കാണ് പഠിക്കാ ഞാൻപ്പോ നർസിംഗ് പഠിക്കണ്
ഉം എന്തെങ്കിലുക്കെ പണി ങ്ങനെ പഠിക്കണല്ലേ ഇപ്പത്തെ കാലത്ത് ജോലി ഞമ്മക് അത്യാശ്യണ്
ഓഹ് ചേച്ചി പഠിത്തം നിർത്തിയതാണോ
ആഹ് നമ്മള് പോയിട്ടില്ല നമ്മള് പിന്നെ മാരേജ്ന്നൊക്കായി പിന്നെ പോയിട്ടില്ല പിന്നെ മക്കൾ നത്തായി പിന്നെ അവരെ പിന്നെ അവരെ പിനാലങ് നടക്കണല്ലോ
ഓഹ്
പഠിച്ച് എന്തെങ്കിലുമൊക്കൊര് ഇപ്പോ എല്ലാരും പഠിക്കാൻ പോവാണ് മക്കള് അതായത് വീട്ടില് ആക്കിയിട്ട് മക്കളെ ആക്കിട്ട് പോവാണ് പഠിക്കൻ എന്തെങ്കിലും ഒര് ആഹ് പടിക്കാൻ താല്പര്യംണ്ട്
എ എന്തവരെ പഠിച്ചു
പ്ലസ് ടു വരെ പഠിച്ചോട്ടെല്ലെർന്ന്
ഓഹ് ഓഹ് എന്തായിരുന്നു ആഗ്രഹം എന്തിലാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു
ആഹ് ടീച്ചിങ്ങിന് ആഗ്രഹം ഉണ്ടായിര്ന്ന
ഉം
പിന്നെ അഴപ്പ പിന്നെപ്പ ഇനി അതിലൊന്ന് പോവാൻ ഇപ്പ എല്ലാരും മൗണ്ടിസോറി ആലപ്പണം
ഉം
അഠിച്ചാല അ എൻന്റെ താത്ത എന്റെ താത്ത പോ ജേഷ്ഠത്തി പഠിച്ച് പോ ടീച്ചറ ആയി അവൾക്കൊരാഗ്രഹം ഉണ്ടായില്ല ചെറുപ്പത്തില ഒരു ടീച്ചിങ് ആണംെന്ന്
ഓഹ് ഇപ്പ ടീച്ചറാണോ
അവഓൾ ടീച്ചർ ആയിപ്പോം
ഓഹ് ഉം ഇനീ നോയ്ക്കൂടെ ടീച്ചിങ്ങിലേക്ക് കുട്ടികളൊക്കെ വലുതായെങ്കിൽ ഇത്രൂ
കുട്ടികള് ചെറിയ മക്കളാണ് ചെറിയ മക്കളാണച്ചാലും ആ ചെറിയ മക്കൾ ഇപ്പ നാല് വയസ്സായി ഇപ്പ നഴ്സറി ചർത്തിയാണ് പിന്നെ അവര് വരുന്ന നേരത്തെൊക്കെ ബുദ്ധിമുട്ടാണ്
ഉം
മ്മള് മാ മാതാപിതാക്കൾ വീട്ടില്ലഞ്ഞാല് അവരിക്ക് അതൊക്കെ ആലോചിക്കുമ്പോ
ഉം ഉം
എല്ലാംന്നും ആലോചിച്ചിട്ട് കാര്യയുല്ല
അതാണ് എല്ലാന്റെ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോകുന്നു
അതെ
ഉം കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ എന്താണ് അഭി
ഉം കുട്ടിക്കാലത്ത് നല്ല രസമായിരുന്നു നല്ല കളികളന്നൊക്കെ ആയിരുന്നു ഇപ്പം കളികളും മക്കൾക്ക് ഫോണ് മാത്രേള്ളൂ
ഓഹ് നമ്മളൊക്കെ കുട്ടികാലംന്ന് പറഞ്ഞാ കൂട്ടുകാരുടെ കൂടെ അടുത്തുള്ള അയൽപക്കത്തുള്ള കുട്ടികളിലൂടെ കളിക്കുകയും അതിന്റെയൊക്കെ നല്ല ഓർമ്മകളാ ഇതാണ് ഇപ്പ അത് ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ട്
ആഹ് ആഹ്
നമ്മള് കുഞ്ഞിലെ ർക്ക വന്ന് വലുതായന്ന പക്ഷെ വലിയത ത നമ്മൾ പറയ കുഞ്ഞു തായി തന്നെ ഇരന്നാ മതിന്ന്
ആഹ് അതെ അന്നത്തെ രസം മാറായിരുന്നു
ഓഹ് ആ കുട്ടികാലത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ
ഓഹ് കൊട്ട ആഹ് അത് അന്നൊക്കെ അന്നൊക്കെ നമ്മള അങ്ങനെ പോ പോവലുണ്ടായി മക്കളക്ക കളിക്കാൻ നമ്മള് മു ആ അകത്തോട്ട് കേ കയറലില്ലായിരുന്നു
ആഹ് ആഹ് ഓക്കെ ആഹ് ച്ച് ഞങ്ങളെന്ന് പർണാ ഒര് ആ ഓണം വന്നാൽ പോലും ഞങ്ങൾ ഒര്മിച്ച് അത്തപ്പൂ ഇടുകെയും എല്ലാരും ഞങ്ങടെ അത്തപ്പൂ കാണാൻ വെരും ന്നാ വീ ട്ടിലുള്ള വെരും അടുത്ത് ഉള്ളവരെല്ലാം അങ്ങനെ ഞാ എന്റെ ഓണം ഒക്കെ എനിക്കെത് ഭയങ്കര ഏഹ് ഇപ്പം ഭയങ്കരം എന്നാ മിസ്സ് ആകുന്നു വെല്താവും
ആഹ് പീടെ കച്ചോടായിട്ടും ഇതൊക്കെ ഇങ്ങനെ ഞമ്മെൾ കളി കളിക്കാ പിന്നെ ടീച്ചെറ് കുട്ടികൾ
ഏഹ് അന്ന് ഫോണിന്റെ ഒത്തിരി ഫോണ് അങ്ങനെ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ലെയ് ഇപ്പളാണ് ഫോണ് കൂട്തെലും ഉപയോഗിക്കുന്നെതും പക്ഷേ
ആഹ് ഇപ്പോ അതെന്നെ പിന്നെ തൊട്ടുകളി തൊട്ടുകളി ഒൾച്ചു കളി സാറ്റ് കളി നല്ല ര ഇതായിരുന്നു ലെ ഇപ്പ അതൊന്നും ഇല്ല
ഇപ്പ എല്ലാരും വീട് ട്ട്ന് അകത്ത് ഒത്ങ്ങി ഒരു ഫോൺ കൊട്ത്താ അത് മതി കുട് കുഞ്ഞിലെ തൊട്ടെ ഫോൺ കൊട്ത്ത് വള
ആഹ് ഇപ്പ ഈ വികൃതി ഭയങ്കര വികൃതിയാ ഫോണാണ്ട് കിട്ട് ഫോൺ കിട്ടിയാ തെര്ക്കെട് ഇല്ലാ കൊഴ്പ്പുല്ലാ അവെര് കൺ കണ്ട് കുത്തെർന്നോളും ഇതാണ്ട് വാങ്ങി വെച്ചാ അപ്പം അവരെ സ്വഭാവം മാറും
ഉം ഒത്തിരി ഫോൺ കൊടുത്ത് പഠിപ്പിക്ക അല്ലെ ആഴെത് ഒര്പാ ഒഴിവാ ക്ക്ണാ നമ്മുടെ കുട്ടിയളുടെ ബുദ്ധി വികാസത്തിനൊക്കെ
ആഹ് അതെ ഫോൺ കൊട്ത്ത് പഠിപ്പിക്കാതെ ഇക്കെന്നെ ക്ഷെ നമ്മെൾ മാതാപിതാക്കളെന്നെ കൊട്ക്കാ ഫോണ് ഉം
ഭയങ്കര പിടിവാശി ആയിരി
ആഹ് വാശിം ഇതൊക്കെ ആവുമ്പം നമ്മുക്ക് ക ഇത് കച്ചറകളും ഇതൊക്കെ എയ്ര്ക്കും അപ്പ നമ്മെൾ ആണ്ട് സഹിച്ചാ നമ്മെൾ കൊട്ക്കും
ആഹ് ആഹ് അത് ആ പ്രായത്തിന്റെ ആണ് അത് അത് വേം മാറിക്കോളും പതിയെ പതിയെ ഫോണിന്റെ ഇതെക്കെ കൊർച്ച് വെരാ
ഇപ്പം ഗെയിം അതൊക്കെയാണ് കാര്യയായിട്ട് ഷോർട്സ്, ഗെയിം
ഞാ ആഹ്
ഇതൊക്കെ കാണാ
ഉം പിന്നെ വെറെ എന്ത് ഇണ്ട് വെറെ നേരം പ്രത്യേകിച്ച് ഒന്നും ഇല്ലാ നല്ല കാറ്റുണ്ട് ഇവിടെ നല്ല പോലെ കേക്കാം
ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
ഓഹ് കേക്കാം ഊമം
കാറ്റ് ഇണ്ടാവും ലെ
ഓഹ് നല്ല കാറ്റ് ഇണ്ട്
ആഹ് അഹ് ശരി കാറ്റൊക്കെ ആവുമ്പം പേടിയാ ലെ ത്ത് മരങ്ങളോ അതൊക്കെ ഇണ്ടോ?
അതാ ഓഹ് അട്ത്താ ഓഹ് കൊറെ മ മരങ്ങെൾ ഇണ്ട് പക്ഷേ എല്ലാം അകലെയാണ് പേടി
ആഹ് പെരെയ് കാറ്റ് അടിക്കുമ്പം പേടിയാ ഞങ്ങളെ വീട് ഒക്കെ ഒരിസം ഇതെ പോലെ തെന്നെ മാ കാറ്റ് വെരുമ്പം എന്നും ഒടിയാനായ മരം ഇണ്ടായിരുന്നു അപ്പം ഇങ്ങെട്ട് ഇമ്മ വീടിന്റെ മോൾലോട്ടിലൂടെ വീണ് ഇന്നെട്ട് വീട്ന്റെ അതൊക്കെ പൊട്ട് ട്ടി ആകെ ഉം ഇപ്പൊക്കെ മാറ്റി ഇപ്പം പുതെ വീട് ആക്കിണ് അന്ന് ഇന്റെ മോക്ക് മോൾ ചെറെ മോ മകളായപ്പം പിന്നെ ഞാ ഇത്രെ ഒര് വയസെറ്റെ ആയിട്ട് ഒള്ളായിരുന്നു അത് വെരെ ഓൾ അവ്ടെ ഇണ്ടായിരുന്നു അപ്പറ്റെ ആ സമയെത്ത് അവ്ടെ ഇല്ലെയ്രുന്നു. അയിന്റെ മുന്ന് അഞ്ച് മിൻറ്റ് മുന്നെ അയുടെ ആ റോ അവ്ടെ ആ റൂമിലായിരുന്നു. അങ്ങനെ ഞങ്ങളവ്ട്ന്ന് ഒരു ഭാഗ്യായി പോയി മക്കൾക്ക് ഒന്നും പറ്റില്ലല്ലോ ന്നറിയെ. ന്നാ ശരി ട്ടോ
ഓഹ് ശരി ശരി